ഹലോ ഹലോ ആ ക്ലിയർണ്ടോ
ആഹ് കേക്കാടാ
ആഹ് അഹ്‌ പിന്നെന്താ
എന്തെടുക്കുന്നു ഞാനിപ്പം ഭയങ്കര കാറ്റ് ഇവിടെ നല്ല മഴയുടെ ഒരു ലക്ഷണവും
ആഹ് ഇവടെ നല്ല മഴ പെയ്ത് കഴി ഞ്ഞ്
ആണോ ഇവിടെ താണ്ട മഴ പെയ്തില്ല പക്ഷെ നല്ല കാറ്റുണ്ട്
ആഹ പിന്നെ നോവല് വായിക്കൽണ്ടോ
ന്ധോടാ
നോവല് വായിക്കലുണ്ടോ
ഇല്ലടാ നീ വായിക്കാറുണ്ടോ
ഉം ഞാൻ വായിക്കലുണ്ട് ഞങ്ങക്ക് ഇവിടെ അടുത് ലൈബ്രി ഉണ്ട്
അത് ശെരി ഇപ്പ എന്നിട്ട് എന്ത് എന്ത് നോവലാ വായിക്കുന്നെ
ഞാനധികം ഞ കമലസുരിയ്യ ആവോ ആഹ് അങ്ങനെ വായിക്കും കമ്മ്ലസുരയ്യന്റെ പിന്നെ പിന്നെ ആയതിന്ന് രാവുകൾ വായിക്ക
വായിക്കാറില്ലടാ അങ്ങനെ നോവല് ഞാൻ വായിക്കാറില്ലടാ സസത്യം പറഞ്ഞൻ സമയം ഇല്ലേന്ന് വേണം പറയാന് ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് വായിക്കാൻ പിള്ളേര് സമ്മതിക്കത്തില്ല
അഹ്‌
അതുകൊണ്ട് ഞാൻ അങ്ങനെ ആണ്ല്ലേ വായിക്കുമ്പോ അറിവ് കൂടു വെന്നാ പറയാറ്
നമ്മള് ഹ്‌ഹ്എല്ലാടവും നമ്മള ഇപ്പോര് സിനിമയൊക്കെ കാണന്നാണെങ്കില് എല്ലാരും ഒരുപോലയല്ലേ കാണ ഇപ്പൊ നോവൽ വായിക്കുന്നുള്ള ഓരോരുത്തർക്കും ഓരോ ചിന്തകളല്ലെ
അതെ അതെ അതെ അതെ
മലാനെ പറ്റി പറയുന്നാണെങ്കില് ഇപ്പൊ നീ മലാനെപ്പറ്റി ചിന്തിക്കുന്നരിക്കില്ല ഞാൻ ചിന്തിക്ക അവത്ത് അപ്പാരു രസ
സത്യം പറഞ്ഞാല്ണ്ടല്ല പണ്ട് മുതലേ എനിക്ക് പുസ്തകം തുറന്ന വെക്കുമ്പോഴേ എനിക്ക് ഉറക്കം വരുന്ന ടൈപ്പാ
ഹ്‌ഹ് ഹ്ഇഷ്ടെല്ലല്ലേ
ഹ്‌ ഹ് ഹ്അത് ഭയങ്കര മടിയുള്ള കാര്യവാ കേൾക്കൂ ഞാൻ ഇഷ്ടം പോലെ എന്തെങ്കിലും ആരെങ്കിലുംക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതും അതേപോലെ നമ്മുടെ ന്യൂസ് കേക്ക അതങ്ങനൊക്കെ ഞാൻ ഒരുപാട് കേട്ടിരി ക്കും പക്ഷെ വായിക്ക എനിക്ക് ഭയങ്കര മടിയാ
ആഹ ഹ ഹ
അത് നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തണ്ടേ അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾരു സമയം കണ്ടെത്തണം
ഉം മക്കൾക്കെ ഒറങ്ങി സമാധാനത്ത്നിക്കണം
ആഹ് കാരണം പാ വായിച്ചൊണ്ടിരിക്കുമ്പോ നമ്മുക്കത് മനസ് മനസ്സിലാകണല്ലോ മറ്റുള്ള ചിന്തകളിൽ നിന്നെല്ലാം മാറി നിന്ന്
ആഹ
മണം പക്ഷെ വായനാശീലം നല്ലയാട്ടോ
ഉം വയനാശീലം നല്ലതാ മക്കളെ നമ്മള് വായിപ്പിക്ക്‌ന്നത് നല്ലതാ
ആഹ് ആഹ്
പണ്ടൊക്കെ ബാലരമ മാതൃക് ഇതില്ലേ ബാലരം
അതെ അതെ അതെ ഇപ്പോഴത്തെ മക്കക്കതെന്തുവാണെന്ന് പോലും ചെലപ്പം അറിയത്തില്ല
ഇല്ല പിന്നെ മോനും വായിക്കൊക്കെ ചെയ്യും
ആണല്ലേ
ഉം
ഇവിടെ പിന്നെ ആ ഒരു പ്രായം എത്തിയില്ലല്ലോടാ വായനേലോട്ടെത്തിയില്ല ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കളറിങ്ങ് ആഹ് ഡ്രോയിങ്ങും അങ്ങനൊള്ള പരിപാടിയിലോട്ടൊക്കെയാണ് ഏറ്റോം കൂടുതൽ താല്പര്യം അതേപോലെ ഡാൻസ്
ആഹ് എന്റെ മോക്കും അങ്ങൻതന്നെ ഡാൻസ് ഭയങ്കര ഇഷ്ടാ
ആഹ് അങ്ങനൊള്ള പരിപാടിയാണ് ഏറ്റോം കൂടുതൽ താല്പര്യം അത് എന്താണോ ഇഷ് ടം അതങ്ങ് നടക്കട്ടന്ന് വിചാരിച്ച് ഈ പ്രായത്തില്
ആഹ് പിന്നെ മോ മോനിക്ക് ചിത്രരചന നല്ലൊരു ഇഷ്ടാ
ആണല്ലേ
ഉം
അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോടാ അതോ തന്നെ അല്ലാതങ്ങ് പോവാണോ
എങ്ങനെ
പഠിക്കാനായിട്ട് വിടുവല്ലോടാ ചിത്രാ രചനക്കക്കെ
അങ്ങനെ ഒരു കോഴസ്ന്ന് പറഞ്ഞയ്ച്ചിക്കിരുന്നു രണ്ടു മാസത്തിന് അങ്ങനെ പഠിച്ച്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇനിയാം മേപ്പൊട്ടുള്ള ക്ലാസിലക്കെ ഇതിനക്കെ മാർക്കുള്ളതല്ലേ സ്കൂളുകളിന്നൊക്കെ പോം മറ്റുള്ള സ്കൂളി പോയി ചെയ്യുന്നതിനും
ആഹ് ആഹ് അതന്നെ ചിത്രരചനകക്കെ ഫസ്റ്റ് കിട്ടുമ്പം മക്കക്ക് നല്ല സന്തോഷല്ലേ ഏഹ് സമ്മാനം കിട്ടുമ്പോക്കെ ഭയങ്കര സന്തോഷാ
അവരായിട്ട് അവരായിട്ട് കണ്ടെത്തുന്ന കഴിവുകളല്ലെ
ആഹ്
ഇവിടെ അംഗൻവാടി മുതല് ആഹ് പ്രൈസ് വാങ്ങാൻ തൊടങ്ങിയതാ
ആഹ്
ഉം ഉംം
മോനും അങ്ങൻ തന്നെ ഇപ്പൊ ഒന്നാം ക്ലാസ് മുതലേ കിസ്സ് മത്സരക്കെണ്ട്
ആഹ് ഒണ്ട് ഒണ്ട് ഒണ്ട് നമ്മള് പഠിക്കുമ്പോഴ് ആഹ് അഞ്ചു മു മൊതലെങ്ങാണ്ടെ ഒള്ളാരുന്നു ഞാനക്കെ പഠിക്കുന്ന സമയത്ത് അഞ്ചാം ക്ലാസ് മൊതലാരുന്നു ആ പരിപാടി
ആഹ് ഇപ്പോരോ ദിനത്തിന് ഇപ്പം പരസ്‌ഥിതി ദിനത്തിന് വായനാ ദിനത്തിന്
ആഹ് ശെരിയാ ഇപ്പംഅതന്നെ ഓരോ എന്താ ഇത് വരുമ്പഴും ഇപ്പൊ വായനാ ദിനം ആണെങ്കി ആ വായനാ ദിനത്തിന് പറ്റി രണ്ടു മൂന്ന് വാക്കുകള് പറയിഞ്ഞ് നമ്മളൊരു വീഡിയോ തയ്യാറാക്കി സ് കൂളുകളിൽ അയച്ച് കൊടുക്കുക അതേപോലെ ഇപ്പം ആഹ് അല്ലാതൊള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഈ കാർഡ് പോലൊക്കെ ആക്കി അല്ലെങ്കി ആഹ് പോസ്റ്ററ് പോലെയൊക്കെ ആക്കി അങ്ങനൊക്കെ കൊടുത്തു വിടുക അതും പിള്ളാരെ കൂടെ ഇരു ത്തി വേണം ചെയ്യാൻ അല്ലാതെ പിള്ളാരെ മാറ്റി നിർത്തിയിട്ട് നമ്മള് സ്വന്തം ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കുകല്ല പിള്ളാരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ചെയ്യിക്കുക അങ്ങനാണ്
നമ്മളും പഠിക്കും അതൊണ്ട്
സ്കൂള് തൊറക്കുമ്പഴേ നമ്മള് നമ്മള് പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊന്നും ഇല്ലടാ
ഇല്ല തെങ്ങിന്റെ ഓലകള് കൊണ്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാണ്ടരുന്നു മോനിക്ക്
ആണല്ലേ
ഞാനൊക്കെ പഠിക്കും ആഹ് കൊടുത്ത് ബോളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ബോള് വാച്ച് എനിക്കറിയൊന്നില്ല പക്ഷെ യൂട്യൂബ് നിന്ന് കണ്ടിട്ട് അങ്ങനെ ണ്ടാക്കി കൊടുത്ത്
ആഹ് ഇപ്പൊ എന്ത് എടുത്താ ഫോണിൽ കുത്തിയാ കിട്ടുവല്ലോ
ഉം എന്തും ഉണ്ടാക്കാലോ
നമ്മളൊക്കെ നമ്മളക്കെ പഠിക്കുന്ന സമയത്ത് ബുക്കിനാത്താരുന്നു എല്ലാം നമ്മള് പഠിക്കുന്ന അല്ലെങ്കി വേറൊരു ബുക്ക് ബുക്ക് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും പടവൊണ്ടെങ്കി അതങ്ങന എഴുതുക അതേപോലെ പല പല ഔഷധസസ്യങ്ങള് ഒട്ടിച്ചോണ്ട് അതിന്റെ പേരെഴുതിക്കൊണ്ട് കൊടുക്കുക അങ്ങനെ ആരുന്നു എന്റെ ആ ഒരു ടൈമില്
എൻ്റേതും അതൊക്കെത്തന്നെ ഞാന് ലേബർ ഇന്ത്യ ആശ്രയിച്ചെ ലേബർ ഇന്ത്യ വാങ്ങും അയിരുന്ന് പഠിക്ക ഇപ്പൊ ഇത് ഫുള്ള് ഓൺലൈൻ ആയില്ലേ
ആന്ന് ആന്ന് ആന്ന് ഇപ്പൊ പിന്നെ നമ്മള് സത്യം പറഞ്ഞാ വീട്ടിൽ വന്നാലൊന്ന് അതെല്ലാം ഒന്ന് ചോയിച്ച് മനസ്സിലാക്കേണ്ട ആ ഒരിതേ ഒള്ള് പിന്നെ സ്കൂളി പഠിപ്പിക്കുന്ന പോരാഞ്ഞ് ട്യൂഷന് പഠിക്കുന്ന്
ഉം
എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ആ ഒരു മൈൻഡിലോട്ട് കേറും
ആഹ് മോനൊക്കെ ഞാനൊക്കെ ഇ പിൻ നാലാം ക്ലാസ്സ്ന്ന ഇ ഹിന്ദിയൊക്കെ പഠിച്ചെ ഇപ്പൊ മോന് അഞ്ചാം ക്ലാസി എത്തുമ്പം ആഹ് ആഹ് നല്ലവണ്ണം ഹിന്ദിയൊക്കെ നല്ലോണം വായിക്കും
ആഹ് ശരിയാ അങ്ങനാരുന്ന് ഇപ്പം ഇപ്പൊന്നു വെച്ചാ ഒന്നാം ക്ലാസ് മുതലേ ഹിന്ദി ഇല്ലേ ഹിന്ദി അക്ഷരങ്ങളക്കെ പഠിച്ച് കഴിഞ്ഞാ അവിടന്നേ തൊടങ്ങും കാരണം അഞ്ചാം ക്ലാസ്സിലാകുമ്പഴത്തേക്ക് പിന്നെ മറ്റുള്ള ക്ലാസിലോട്ടോ സ്കൂളിലോട്ടോ ക്ലാസിലോട്ടോക്കെ പോകുമ്പോഴത്തേക്ക് അവർ ക്കതൊരു വായിക്കാനൊരിതാവും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പാടാരുന്ന് നമുക്ക് ഒന്നും അറിയാതല്ലേ നമ്മളീ അഞ്ചാം ക്ലാസിലോട്ട് പോയിരി ക്കുന്നത് നമ്മടെ ആ നാലുവരെ ഒന്ന് ഹിന്ദി ആഹ് നാലുവരേ നമ്മളെ അന്നത്തെ ആ സിലബസ് അങ്ങനാണ് ഒന്നും പഠിപ്പിക്കത്തില്ല
ആഹ്
ഹിന്ദി
പഠിച്ചാ പഠിച്ച അത്രേയള്ളൂ
ആഹ് അതെ
ഇപ്പോൊ രക്ഷിതാക്കൂ നല്ല മെണക്കെട്ട് ഇതാക്കൂ ടീച്ചർമാരും അങ്ങനെതന്നെ പിന്നെ വേറെന്തൊക്കെയോ
ഉച്ചക്ക് കഴിക്കാൻ സമയം ആയില്ലല്ലോ പന്ത്രണ്ടേ മുക്കാലല്ലേ ആയോളു
ആഹ് ആഹ്
ഇവിടെ മഴ പെയ്യുന്നു
ഒരു മണി ഒന്നരൊക്കെ ആവും കഴിക്കാന്
ആഹ് അതെ അതെ
പിന്നെ
ഇവിടിപ്പ പെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ എന്തായാലും
ആഹ് ഇനിപ്പോ കുറച്ച് സാനത്ത് തന്നെയിരിക്കും ഇല്ലേ
എന്താടാ
ഇനിയിപ്പോൊ കുറച്ച ദിവസം മഴക്കാലന്നേ ആയില്ലേ
ആഹ് ഇനി അങ്ങോട്ട മഴയാന്ന് തോന്നുന്നു ഒരു ഓണം വരെയും ഇതൊക്കെ തന്നെ അവസ്ഥ ഇനിയിപ്പ കർക്കടക മാസംഒക്കെ തുടങ്ങാൻ പോവുവ അല്ലേടാ
ആഹ് മരുന്നൊക്കെ ഉണ്ടാക്കും നിങ്ങളെ
മരുന്നഞ്ഞിയൊക്കെ ഉണ്ടാക്കും
കുടിക്കലേ
ആഹ്
എല്ലാടും മരുന്ന്ണ്ടാക്കുവോ അങ്ങനെ ഈത്തപ്പലേഹക്കെ ഉണ്ടാക്കുവോ
അങ്ങനെ ആഹ് ലേഹ്യങ്ങളൊന്നും ഉണ്ടാക്കത്തില്ലടാ ഈ കഞ്ഞിണ്ട് പച്ചില ഔഷദ സസ്യങ്ങ എടുത്തണ്ട് വന്നിട്ട് നമ്മ അരച്ച് കഞ്ഞി ആക്കും
ആഹ് ആഹ് അങ്ങനെ ഞങ്ങോക്കും
ആഹ് അങ്ങനാ അങ്ങനാ കുടിക്കാറാ എനിക്ക് അങ്ങനെ അതിന്റെ റെസിപ്പിയൊന്നും അറിയത്തില്ല ഇവിടെ അമ്മയ ഉണ്ടാക്കി തരുന്നത്
ആഹ് ഞാൻ മക്കൾക്ക് ഈത്തപ്പയ ലേഹ്യം ഉണ്ടായി കൊടുക്കും കുക്കറില് ഉം ഈ നല്ല കറുത്ത് ഈത്തപഴല്ലേ
ആഹ്
അത് പുതർത്തിയിട്ട് തലേന്ന് പുതർത്തു എന്ത തന്നെ കുരു കളഞ്ഞിട്ട് അതില് ബദാമു അണ്ടിപ്പെരിപ്പ് പിന്നെ അതൊക്കെ ഇട്ടിട്ട് വേവിക്കും കുക്കറില്
ആഹ് ആഹ് ആഹ്
എന്നിട്ട് തേങ്ങാപ്പാല് ഒഴിച്ചിട്ട ഇങ്ങനെ ഇതാക്കും
ആഹ് അരച്ചെടുത്ത് അരച്ചെടുത്തിട്ട് നമ്മൾ ആ തേങ്ങാപ്പാല് ഒഴിച്ച് കുറുക്കി എടുക്കും
കുറുക്കിടുക്കും അത് തന്നെ കൊറച്ച് പണിയുണ്ട് എന്നാലും മക്കള് തിന്നും
ആഹ് ആഹ് ആഹ് നല്ലയല്ലേ
നല്ലതല്ലേ
എങ്കി ശരിയടാ പിന്നെ വിളിക്കാം
ആഹ് ആയിക്കോട്ടേ